ഹലോ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ എവിടേക്കിനെ ടൂറൊക്കെ പോയിട്ടുണ്ടായിന്നോ
ടൂർ പോയൊച്ച ഞാ ഞാൻ ടൂ സ്കൂ കുട്ടി ടൂർ ഒന്നും പോയിട്ടില്ല ഞാന്
നല്ല വെയിലേയ്നി അല്ലോല്ലേ എവിടുക്കും പോവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ല്ലേ
വീട് പിന്നെ കൊറച്ചകല അപ്പ അങ്ങട്ട് പോയി പെരുന്നാളായിറ്റ് ഉം അതെന്നെ വല്യ ടൂറ ഒന്ന് ആഹ് രണ്ട് മണിക്കൂറോളം വേണം അടെത്തണങ്കി
ആഹ് അതന്നരു ടൂറായില്ലേ
ആഹ് അതന്നെ റ്റൂറ.
ഞാന് ചെറുപ്പത്തില് പോയിട്ട്ണ്ടായിനി എന്റെ ഉപ്പ പണിട്ക്കണ സ്ഥലത്ത് ഇവിടെ ദു കൊറ ദൂരത്താണ് അപ്പൊ അങ്ങട്ട് പോയിട്ടുണ്ടെയ്ന്നു ഏഹ് അത് അവിടെ കപ്പലേന് ജോലിപ്പാക്ക് അപ്പൊ പിന്നെ ഞങ്ങള് ഒര് ഒരുപാട് ദൂരത്താണ്. അപ്പൊ ഞാന് അന്ന് ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്റുപ്പ ഞാന് ചെറുപ്പത്തിൽ മരിച്ചിട്ട അഞ്ചാം ക്ലാസ് ലെയിന്ന് മരിച്ച്ട്ട്ടായിന്ന് അങ്ങനെ എളാപ്പി എളേമ്മേക്കെ അവിടെയ്ന്ന് അപ്പൊ ഉപ്പ പണിട്ത്തെ സ്ഥലങ്ങളൊക്കെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് ഞങ്ങളെ എളാ പ്പ കൊണ്ടെയ്നി ഇന്നിം എന്റെ വേറെരു എളാപ്പാന്റെ രണ്ട് മക്കളെയും കൊണ്ടു പോയിട്ട്ണ്ടെയിനി
ഉം എന്നാ ശരി
അവിടക്ക് ന്നിട്ട് അവിടെ പോയി നല്ല അടിപൊളിയായിട്ട് അവിടെള്ളെ കുട്യാളൊക്കെയിറ്റ് അവിടൊക്കെ എല്ലാരും
അല്ല ഇങ്ങളെ മക്കളെ കല്യാണം കഴിഞ്ഞ്യല്ലേ ഇങ്ങളെ മക്കളെ കല്യാണം കഴിഞ്ഞപ്പോ അവരൊക്കെ പോകുമ്പോ ഇങ്ങൾ പോവില്ല്യെ
അവരെ
അവര് പോവുമ്പോ ഇങ്ങള് പോവുല്ല്യേ ടൂറ്
പൊറ്ത്തൊക്കെ പോയി വന്നതാണ് മോള ഹസ്ബഡ് പൊറ്ത്താണ് അപ്പോ അവിടൊക്കെ പോയി വന്നത ആഹ് ഒര് കൊണ്ടോവും ഒര് ടൂറൊന്നും പോവുമ്പോ ഓല് പുതിയ കല്യാണംപ്പൊ കഴിഞ്ഞ ആൾക്കാരല്ലേ അപ്പ നമ്മളു ഓലെപ്പോ പോകാന്ന് പറഞ്ഞത് സെരിയല്ലല്ലോ
ഉം ഉം
കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പോവുമ്പോ പിന്നെ ഒര് ഫുഡ്ക്കെ കഴി ക്കാൻ പോവും പോർത്ത്ക്ക് അപ്പൊക്കെ കൊണ്ടോവും വണ്ടിയില്
അത് ശരി
ഒര് ഫുഡ് ഇപ്പൊ അങ്ങനെണല്ലോ ഫുഡൊക്കെ കഴിക്കാൻ രാത്രിയായലും നൈറ്റ് ഡ്രൈവിനും പകലായലൊക്കെ പോവും അങ്ങനെയൊക്കെ പോയി ട്ട്ണ്ട് അല്ലാതെ ടൂറായിട്ട് പോയിട്ടില്ല ഓല് ടൂറൊക്കെ പോയിട്ട്ണ്ട് പൊറ ത്ത്ക്ക് രണ്ടാളും ഹസ്ബൻഡിന്റെ കൂടെ ടൂറൊക്കെ പോയിട്ട്ണ്ട്
ഉം ഉം
അങ്ങനെ ഞങ്ങള് തീവണ്ടിയില് പോയി ടൂ അനെ ആ സ്ഥല്ത്ത്ക്ക് എളാപ്പാന്റെ കൂടെ ഞാനും ഇന്റെ മറ്റെളാപ്പാന്റെ രണ്ട് മക്കളും ടൂറൊക്കെ പോയി അവ്ട്ന്ന് പോണ സമയത്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോണ സമയത്ത് ഒരു സ് സ്ഥലത്തെത്തിയപ്പോ ഒരു ഗുഹ വല്യൊരു ഗുഹ അന്ന് ഞാന് ബാത്ത്റൂംല് പോയതെയ്നി മൂത്രയിക്കാൻ എന ബാത്റൂമ് പോയതേന് ഞാന് അയ്ല് ബുഹന്റെ ഉള്ളില് പെട്ട് ഞാനൊറ്റക്ക്. ബാത്റൂമിന്റെ ഉള്ളിലല്ലേ ഞാൻ ആകെ പേടിച്ച് കൊറ കുറച്ച് സമയം തന്നെ ഉണ്ടയിന് ആ ഗുഹ ഒരു അഞ്ചു മിനിറ്റോളം ഞാൻ ആകെ പേടി ച്ച് എളാപ്പ പുറത്ത് നിക്കണണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായി അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽന്ന് കരഞ്ഞ് അപ്പൊ എളപ്പ പറഞ്ഞ് എന്നോട് കരയണ്ട പേടിക്കേണ്ട അത് ഗുഹയാണട്ടോ അതി ഇപ്പോ കൈയുട്ടോന്നൊക്കെ പറഞ് അത് പേടിക്കണ്ടാ ട്ടോ എന്നൊക്കെ പറഞ് ഇളപ്പ ഇപ്പം മരിച്ചിട്ടോ അപ്പൊ ഒരു രണ്ട് ഒരു ഒന്നര മാസായി മരിച്ചിട്ട്
ഉം ഉം
ഇപ്പം ഉം അങ്ങനെ അപ്പൊ അവക്ക് ഇങ്ങനെ ഓർമ്മ വരിയ്യാ അന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് അവിടെള്ള കുട്ടികളൊക്കെ ഇതുപോലെ അവിടെ ജോലി എടുക്കാൻ വന്ന ആൾക്കള കുട്ടികളാണ് അവിടെ വാടകക്കാണ് എല്ലാരും താമസിക്കണത് അപ്പൊ ഞങ്ങള് അവിടെ ഒരു രണ്ടാഴ്ച അവിടെ നിന്ന് പതിനഞ്ച് ദിവസം അവിടെ നിന്ന് അവിടെള്ള എല്ലാരും ആയിട്ട് കമ്പനിയായി അവിടത്തെ കടേക്ക് പോകും അവിടെ റ്റ ഭാഗത്തും ഈ ബീഡിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവൂല്ലേ
ആ കാജാബീഡി കാജാ ബീഡി അല്ലേ
ബീഡിയോക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അപ്പൊ അതൊക്കെ എല്ലാ വീട്ടിലും പോയിട്ട് ഞങ്ങള് ചെറിയ കുട്ടികളല്ലേ അന്നൊന്നും ഒന്നും നോ കൂലല്ലോ അങ്ങനെ നടക്കും അന്നൊക്കെ അങ്ങനെയന്ന് മൊബൈല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇതുപോലെ നടക്കുക അല്ലേ. മാങ്ങ പറിച്ച് നടക്കുക കളിച്ച് നടക്കുക അങ്ങനെയാണല്ലോ.
ഉം ആ
ഇപ്പ അങ്ങനെ ഒന്നുമില്ലല്ലോ ഇപ്പ ഒക്ക കുട്ടികള് മൊബൈലിമേലല്ലേ അങ്ങനെ പോയി പിന്നെ കൊറച്ച്
ഉവ്വ
ഒരു സ്ഥലത്ത് കപ്പലിൽ കേറി അവിടെ ഈ വ കപ്പല് ഹാർ ഖത്തറിലേനി ഉപ്പാക്ക് ജോലി അപ്പൊ അവിടെക്കെ പോയി
ഉം
ഡാ അവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ കണ്ടു അവിടുന്ന് നുങ്ക് കഴിച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു പാട് സ്ഥലം അവിടെയുള്ള ഹാർബറൊക്കെ നല്ല അവിടെ ഓരോ കല്ലുകളൊക്കെ വലിപ്പണ്ടല്ലോ എത്ര ഒരു നമ്മള ഒരു വീടിന്റെ അത്ര വലുപ്പം ഒരു റൂമിന്റെ അത്ര വലുപ്പം ഉണ്ടാവും അവിടുത്ത ഒരോ കല്ലുകളൊക്കെ
ഉം തീവണ്ടി ആദ്യട്ട് കേറാ
കല്ലുകളൊക്കെ ഹലോ
ട്രെയിൻ ആദ്യാട്ട് കേറാ
ആഹ് ട്രെയിൻ അന്ന് ചെറുപ്പത്തിൽ ഞാൻ ആദ്യായിട്ട് ട്ട് കേറാണ് പിന്നെ ഞാന് കേറീട്ടില്ല ഇതുവരെ കേറിയിട്ടില്ല അന്ന് ചെറുപ്പത്തിൽ ആദ്യായിട്ട് കയറാണ് ഇങ്ങളൊക്കെ ട്രെയിൽ ആയിക്കാരൂല്ലേ പോവല് ഇങ്ങളെ വീട്ട്ക്കൊക്കെ
കഴിഞ്ഞിട്ടൊന്നും ട്രെയിനില് കേറിയില്ല
ഇല്ല കേറിയിട്ടില്ല അന്ന് ചെറുപ്പത്തില് ഞാന് എന്റെ അനുഭവത്തിലുള്ള ഒരു കഥയാണത് അന്ന് ട്രെയിന് ആദ്യയിട്ട് കേറാ അങ്ങട്ട് പോയതും ഇങ്ങട്ട് വന്നതും മാത്രം പിന്നെ അവിടെ പോയിട്ട്ണ്ടെങ്കില് എന്താറിയോ അവിടെ ബസ് ബസ്സും ലോറിയും അങ്ങനെയൊന്നും ഒന്നും കാണൂല്ലാട്ടാ ഓട്ടോറിക്ഷ മാത്രം ജീപ്പ് ഇപ്പം ഒന്നും ഇല്ലേനി അന്ന് ഇപ്പ എങ്ങനാന്ന് അറിയില്ലട്ടോ
ഉം ഉം
ഫുള്ള് ഓട്ടോറിക്ഷ
ആഹ് ആഹ്
ആഹ് ആ സ്ഥലത്ത്
ഉം ശരി ഞാന് ഇക്കാക്ക് പിന്നെ ഹോസ്പിറ്റല്ക്ക് പോവണ്ട വന്നപ്പോ അത്
ഇങ്ങള് വീട്ട്ക്ക് ട്രെയിനിലാണോ പോവല് ബസ്സിലാണോ പോവല് ബസ്സിലെന്നെയാണ്ലേ പോവല് അന്നാണ് ഞാൻ ആദ്യായിട്ട് ട്രെയിനില് കേറിയത് പക്ഷെ നല്ല എൻജോയ്മെന്റാട്ടോ കേറണതൊക്കെ നല്ല എൻജോയ്മെന്റിൽ ഇങ്ങനെ നമ്മക്ക്
ഇക്കാ ഇക്കാക്ക് കണ്ണ് ഹോസ്പിറ്റലിക്കെ തിരുനെൽവേലിയാന്ന് അതാ അങ്ങട്ട് പോകുമ്പോ ട്രെയിനിലാണ് പോവാ
അങ്ങട് വന്നിട്ട് പോവല്
ഉം ഒന്ന് രണ്ട് ആഹ് രണ്ട് മൂന്നാല് പ്രാശം ട്രെയിൻ കേറീണ്ട്
ആഹ് നാല് പ്രാശ്യം ഞാന് അന്ന് ഒരു പ്രാവശ്യം അങ്ങട്ടും അങ്ങോട്ടും പോയിട്ടുള്ളു പിന്നെ നമ്മളങ്ങട്ട് പോയിട്ടില്ല പോവണന്നൊക്കെ ഇങ്ങനെ വിചാരിക്കല്ണ്ട് പിന്നെ എളാപ് പ്പേം എളേമ്മെക്കെ ഓലക്കെ പിന്നെ ഇവിടെ നാട്ടിലായി കുറെ കഴിഞ്ഞൻ്റെ ശേഷം മക്കളൊക്കെ പിന്നെ ഇവിടെ ഉസ് സ്കൂളൊക്കെ ആയിട്ട് പിന്നെ എളാപ്പ മാത്രം അവിടെ പോയിട്ട് ഇവിടെ വീടൊക്കെ എടുത്തപ്പ അന്ന് വീട് എളാപ്പാക്കൊന്നും വീടായിട്ടില്ലേനും അവിടെ നിക്കപ്പോ എളാമ്മേന്റെ വീട്ടിലേനി നിന്നിട്ടുണ്ടായിനെ തറവാടൊക്കെ ഞങ്ങള് പൊളിച്ചിട്ടുണ്ടായിനി ഞങ്ങളെല്ലാരും വേറെ വേറെ വീട്ട്ക്ക് പോയി പിന്നെ തറവാട് പൊളിച്ചപ്പോ ഓര് അവിടെ പോയി പിന്നെ വീടൊക്കെ എടുത്ത് ത്തേൻ്റെ ശേഷാണ് പിന്നെ ഇങ്ങട്ട് വന്നത് പിന്ന ഇവിടെന്നെ സെറ്റിൽഡായി പിന്നെ എളാപ്പ മാത്രേ അങ്ങട്ട് പോവലുള്ളൂ ഞങ്ങളെ നാട്ടിലുള്ള എല്ലാരും ആ സ് സ്ഥലത്താണ് ജോലി ആഹ് വീട്ടിൽ കൊളണ്ട് കൊള ഞങ്ങളെ വീടിന്റെ അടുത്ത് തോടാണ് ഇള്ളത് കൊളല്ല
ആഹ് തോട്ണ്ടല്ലോ തോട് ഇണ്ടല്ലോ അപ്പം മഴ മഴക്കാലത്ത് നല്ല സുഖല്ലേ
ആഹ് തോട് പാടം ഒക്കെ ഇണ്ട് ഞങ്ങളെ കൊറച്ച് താഴത്ത് ഞങ്ങള് പാടത്തൊക്കെ കെണറ് കുത്തിയിട്ടാണ് ഞങ്ങളെ വീട്ട്ക്ക് ക്ക് വെള്ളക്കെ എടുത്തത് പാടത്തിന്റെ പക്ഷെ വെള്ളൊന്നും വെള്ളൊന്നും കേറൂലാട്ടോ മഴ പെയ്താലും എത്ര വെള്ളം കേറൂലാ
ആഹ് ആഹ് അത് ശരി അങ്ങനെയൊക്കെയാണോ നല്ലൊര
നാന്നൂറ് മീറ്റർ ഇപ്പറത്താണ് നമ്മള് താമസിക്കാ അവിടുന്ന് നമ്മളെ ഇബടെ എങ്ങനെ?
ഞാൻ ചെറുപ്പത്തിലാവുമ്പഴെ ഇന്റെ താത്താടെ വീട്ടിലാ നിന്നിരുന്നത് അപ്പൊ അവരവിടെ നല്ല തോടൊക്കെ ഇണ്ട് തോടും നല്ല രസാ പാടം
നല്ല രസാണല്ലോ അന്നൊക്കെ അങ്ങൻത് തോട്ടിൽ കുളിക്ക എന്റെ നാട്ടിലുണ്ടല്ലോ കോറിയുണ്ട് കുളം ഉണ്ട് രണ്ട് കൊളണ്ട് അത് ഞങ്ങ പറയല് വലിയ കുളം ചെറിയ കുളം എന്നാണ് വേനലായിട്ടുണ്ടെങ്കിൽ വലിയ കുളത്തേക്ക് പോവും ചെറിയ കുള ന്ന്‌ പറഞ്ഞ വര്ഷത് മാത്രം മാത്രംണ്ടാണ് ഈ മഴക്കാലത്ത് മാത്രം ഉണ്ടാവണ
ആഹ് എന്റെ നാട്ട എന്റെ നാട്ടിലുണ്ട് കുള കുളംണ്ട് വലിയ കോറിയുണ്ട് കോറിയുണ്ട് വല്ല് ആഹ് വലിയ കോറിയുണ്ട് പക്ഷെ അയൽക്കാരങ്ങനെ പോകുന്നില്ല പേടിയാണ് ഭയങ്കര വല്ലാത്ത വലിപ്പ കോറിയ
ആഹ് ഞങ്ങളെ നാട്ടിരു വലിയ കോറിയുണ്ട് ആ കോറിയിലിപ്പോ ഫുള്ള് മോട്ടറാ
ഓ
എല്ലാരും കറണ്ടാ അന്നൊന്നും അവിടെ കറണ്ട്ല്ല ഞങ്ങളെ നാട്ടിലൊന്നും കറണ്ട് ഇല്ല വെള്ള ഇല്ല വെള്ളത്തിനൊക്കെ ന രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടൊക്കെ വെള്ളം കൊണ്ടുവരും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണം കഴിയുന്നത് വരെ ഞാൻ വെള്ളം പിന്നെ കല്യാണം കഴിഞ്ഞല് ഇവ
ഞാനും അതെ ഒരുപാട് വെള്ളം കൊടുന്നു
ഇവ ഇവിടെ കറന്റല്ലെനിട്ട് പക്ഷെ വെള്ള കിണറൊക്കെ ഉണ്ടയിന് മുക്കേനി നമുക്ക് വെള്ളക്കെ മുക്കാം ക്ഷെ ഞങ്ങളെ നാട്ടില് കിണർ കുഴിച്ചാലും വെള്ളം കാണാത്തൊരു നാടായ്ന് രാവിലെ ആയി ട്ടുണ്ടെങ്കി ബ കൊടോം കുടുക്കേം ബക്കറ്റൊക്കെ ആയ്ട്ട് ഇറങ്ങും എല്ലാരും ചായ കുടി കഴിഞ്ഞിട്ട് ഇറങ്ങും കൊറച്ച് വെള്ളം ഇങ്ങട് കൊണ്ടരും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടും എറങ്ങും പക്ഷെ അന്നൊക്കെ നല്ല രസ അന്നത്തെ എക്സർസൈസൊക്കെ നല്ലൊരു എക്സർസൈസ് ഇന്ന് ഇപ്പൊ ആ എക്സർസൈസാണ് ഇപ്പോ ഇവിടൊക്കെ നടക്കണത് മം
നിങ്ങടെ കയ്യില് ഇപ്പൊ അതൊക്കെ തന്നെയല്ലെ കേൾക്കണത്
അങ്ങനെ
ആ എക്സർസൈസ്
ആഹ് നിങ്ങൾ അങ്ങനെ ആയ്നല്ലേ നിങ്ങളെ നാട്ടിൽ അങ്ങനെ തന്നെ ഇനി
ആ അങ്ങനെ തന്നെയായിരുന്നു ഒരു വെത്യാസംല്ല നല്ല രസായിരുന്നു
നല്ല രസം നല്ലൊരു സ്നേഹബന്ധം ഇനല്ലൊ അന്നൊക്കെ
ആ അതെന്ന ന്നെ
ഇപ്പൊ എവിടെ ഇപ്പൊ മക്കളൊങ് പൊറത്ത് ഇറങ്ങ ആഹ് പുറത്ത്റങ്ങില്ല ഒരാൾക്ക്‌ ഒരാളെ അറിയൂല
ആഹ് ശരിയെന്ന
അന്നത്തെ സ്നേഹബന്ധം ഇപ്പളും നമ്മള് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പില് നമ്മള് ഇങ്ങനെ ഓരോ വർ തനക്ക് പറൂല്ലോ ഓരോന്ന് പറയും
ഉ ബന്ധക്കാരനെ ഒന്നും അറിയാത്ത ഒരു കാലമായിപ്പോ
കാലപ്പ ഇപ്പ സ്കൂള് പോകണ ആ ബന്ധം മാത്രമേ ഉള്ളൂ മദ്രസെല് സ്കൂളിൽ പോണ മാത്രേ ബന്ധുവള്ളു അല്ലാത്തരു ബന്ധു ഇപ്പല്ലല്ലോ അങ്ങനെ അതാ പറയേണ്ടത് അന്ന് നല്ലൊരു എന്താണ് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് അതാ പറയണത് അങ്ങനത്തെ ഓരോ ചെറ് പ്പത്തില ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറയാ നമ്മളെ കുട്ടികൾക്കൊന്നും നമ്മളെ ഇങ്ങനത്തൊരു അനുഭവങ്ങളൊന്നും ഉണ്ടോ പറയാനുണ്ടാവില്ല
ആഹ് ശരിയാണ്
ഓർക്ക് മൊബൈല് എന്തൊക്കെയാ കണ്ടു കളിച്ചു ഗെയിം കളിച്ചു
ഉം നമ്മൾ കൊറേ ബാലഭൂമി ബാലരമ അങ്ങനെയുള്ള
ആഹ് സ്കൂൾക്കൊക്കെ കുട്ടികളെ കൊണ്ടു വരുമ്പോൾ നമ്മള് മാശെ മറച്ച് പിടി ച്ച് പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കും അങ്ങനെയൊക്കെ എയ്നിഅല്ലോ
നമ്മുക്ക് മനസ്സൽ അതന്നെ ആവും ഇനി അടുത്ത കഥ ഞ് അടുത്ത കഥ എന്താണ് ഞ് അട്ത്ത അടുത്ത കഥ എന്താണ് അടുത്ത കഥ എന്താണ് അടുത്ത കഥ എന്താണ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും
അതാണ് ഇനിഞ് പ്പം അട്ത്തഭാഗം അത് കിട്ടാഞാലും നമുക്കൊരു കെതേടാ അഊ അൻ്റെത് കഴിഞ്ഞിട്ട് എനിക്ക് തെരൊടി അൻ്റെത് കഴിഞ്ഞിട്ട് ഇന്ക്ക് തെരൊടി ഇന്ന്ങ്ങനെ ചോദിക്കലല്ലേ നമ്മള്
ഉം സീരിയലും സിനിമ ഒക്കെ കാണുമ്പോ അങ്ങനെയല്ലേ ഇനി അടുത്തത് എന്താ ഇണ്ടാവാന്ന്
അന്നൊന്നും മാശന്മാര് നമ്മളെ വായിക്കാൻ സമ്മയ്ക്കൂല്ലേയ്നല്ലോ കടംങ്കതൊക്കെ കൊണ്ടന്ന് പുസ്തകമൊക്കെ കൊടന്നിട്ടുണ്ടെങ്കില് കഥാബുക്കൊക്കെ കൊടന്നിട്ടിണ്ടെൽ പിടിക്കലല്ലെ ഓര് പിടിപ്പിക്കും ഇപ്പത്തെ കുട്ടികളോട് വായിക്കണം എന്നാ പറയുന്നത്
ആ വായിക്കണം എല്ലാ എല്ലാ പുസ്തകം കണ്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് വളരണം
ന്നട്ട് അന്ന് അങ്ങനെയാണല്ലോ പറയ ഇപ്പം ഇന്ന് ഇപ്പോ എല്ലാ കുട്ട്യാളോടും പുസ്തക വായന വേണം ലൈബ്രറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓര് വായിപ്പിക്കാണ്
ഉം അന്നീ പണ്ടത്തെ പണ്ടത്തെ സാറമാരല്ലലോ ഇപ്പൊ ആയിക്കോട്ടെ ശരി ആഹ് ശെരിഞ്